ഹലോ കേക്കാമോ
ആഹ് കേക്കാം കേക്കാം
ആഹ് പിന്നെ എങ്ങനാ ആ സുഖമായിട്ടിരിക്കുന്നു അവിടെ എങ്ങനെയാ എപ്പോഴും ഫോണൊക്കെ ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണോ?
ആ് ഞാൻ പ്രത്യേകിച്ച് ഇപ്പൊ പഠിക്കുന്നണ്ട് കൂടുതലും ഫോണിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കും കാരണം. പഠിത്തത്തിന്റെ ഉണ്ട് ചുമ്മാ വെറുതെ ഇരിക്കുമ്പോ ഇൻസ്റ്റ സ്ക്രോൾ ചെയ്ത് പോവ അത് ഉണ്ട്
ആ ആണല്ലേ ആ നമ്മളൊക്കെ പക്ഷെ പണ്ട് കാലത്ത്. പണ്ട് നമ്മുടെ കുട്ടിക്കാലത്ത്ന്ന് വെച്ചാ അങ്ങനെ ഫോണൊന്നും. അധികം ഇല്ലായിരുന്നല്ലോ നമ്മടെ കുട്ടിക്കാലത്ത്
ആഹ്
അപ്പഴൊക്കെന്ന് വെച്ചാ നമ്മള് വേറെ ഓരോ കളികളും ഒക്കെ കളിച്ചും അ ക്കെ നടന്നെല്ലിയോ പിന്നല്ലേ എല്ലാവർക്കും ഫോണായത്
ആഹ് അതെ അതെ പിന്നെ ആ പ ആ പണ്ട് ഫോണങ്ങനെ നമുക്ക് തരുത്തു ഇല്ലായിരുന്നല്ലോ ഫോണ് ഇപ്പ ഒണ്ടെങ്കിലും നമ്മള് കൂടുതലും ഫോണൊക്കെ എടുത്ത് മാറ്റി നമുക്കും ആ ഒരു ബോധം ഇല്ലായിരുന്ന് എങ്ങനെയാ ഫോണു എങ്ങനെയ ചെയ്യ ആക്കണ്ടേന്നുള്ളത് ഇപ്പം നമ്മളെക്കാളും മിടി നമ്മടെ പേരൻസാ അപ്പ അതൊണ്ട് തന്നെ നമുക്ക് ഫോണും തെരത്തില്ല അതിന്റെ ലോക്കൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്കൊന്നും അറിയത്തില്ലല്ലോ ചെയ്യാന്
അന്നത്തെ അന്ന് പേരൻസിന് അറിയാവുന്നതിനേക്കാൾ കൂടുതല് കാര്യങ്ങള് ഇപ്പം ജനിച്ച് വീണ കൊച്ചിങ്ങക്കറിയാം
അതെ അത് അത്യയോള്ള കാര്യാ
ഇപ്പൊ നമ്മുക്ക് ചെലപ്പ നമുക്കറിയാത്ത കാര്യം വേണൊങ്കി അവര് പറഞ്ഞു തെരും
ആഹ് ആന്ന് അത് സത്യായിട്ടുള്ള കാര്യാ കാർണം ഇപ്പൊ ഇപ്പ എല്ലാ കാ എല്ലാ പിള്ളേരിപ്പം എൽ കെ ജി യു കെ ജി തൊട്ടുള്ള പിള്ളാര്ക്ക് വരെ ഫോണിലാണ് ഓരോ കാര്യങ്ങള് ഇപ്പൊ ചാറ്റ് ജി പി റ്റി ഒക്കെ ഉപയോഗിച്ചിട്ട് എൽ കെ ജി പിള്ളാര് ഓരോ വർ ക്കെയ്യുന്നത് കാണുമ്പ നമ്മളൊക്കെ എങ്ങനെ കഷ്ടപ്പെട്ട് ഓരോ സ്ഥലത്തു നിന്ന്
അതാ പണ്ടൊക്കെ ആഹ് നമ്മളിപ്പോ കൊച്ചുനാളി നമുക്കൊരു ഹോം വർക്ക് തന്നാ നമ്മൾ എന്തെയും നമുക്ക് അറിയാവുന്ന എന്തെങ്കിലും എഴുതിക്കൊണ്ടു പോം
ഉം ഇപ്പം പിള്ളാര് ചാറ്റ് ജീ പി റ്റി യോട് ചോദിക്കും
അതാ അല്ലെങ്കി ജെമിനിയോട് ചോദിക്കാം
അതെ
ഇപ്പൊ ഫുള്ള് എ ഐ വന്നോണ്ട് എല്ലാർക്കും ഇപ്പ നമുക്ക് തന്നെ ആയാലും അതൊരു ഉപകാരല്ലേ പെട്ടെന്ന് നമുക്കെന്തെങ്കിലും സംശയം ഒണ്ടെങ്കി എല്ലാത്തിനും ഉത്തരം കിട്ടും
അതെ നമുക്ക് എല്ലാത്തിനും ഒള്ളൊരു സൊല്യൂഷൻ ചാറ്റ്
ഇപ്പം എക്സാം സമയത്തെ ക്കെ ആയാലും ഇപ്പം നമുക്കിപ്പം ടെസ്റ്റ് വായിച്ച് ഉത്തരം കണ്ടെത്താനുള്ള സമയൊന്നും കാണ ഇതിലാ ഇപ്പ സിലബസ് അനുസരിച്ച് പഠിക്കാനും എല്ലാത്തിനും അന്നേരം പെട്ടെന്ന് ആ സിലബസ് അങ്ങോട്ട് ജെമിനിക്കോ ചാറ്റ് ജീ പി റ്റി ക്കോ അങ്ങോട്ട് അടിച്ചു കൊടുത്തിട്ട്
അവരത് സമ്മറൈസ് ചെയ്ത് തെരും
അതാ തെരും അതുപോലെ തന്നെ അസൈയ്മെന്റും സെമിനാറ് ഒക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇപ്പ അതുകൊണ്ട് ഒരു കാര്യോണ്ട് അതു കൊണ്ടിപ്പം ലൈബ്രറിയില് ആരും പോയി മെനക്കെടാൻ നിക്കത്തില്ല
ആ ആര് പറഞ്ഞ് നമ്മുടെയൊക്കെ കോളേജില് നമുക്ക് ഇപ്പം ഈ ലൈബ്രറി ക്കും കൂടിയാണ് നമുക്ക് പൈസ അവര് നമ്മള് ഫീ കൊടുക്കുമ്പോ കൊട് കൊടുക്കുന്നത് പക്ഷെ ഇതുവെ ആഹ് നമ്മ നമ്മള് ഇതുവരെ പോയിട്ടില്ല ലൈബ്രറിയില് ഇപ്പം നമ്മള് പോ ഇല്ലില്ല കാരണം നമുക്ക് അയിന്റെ ആവശ്യം വന്നിട്ടില്ലല്ലോ? ആ നമുക്ക് ഉം വെറുതെ പൈസ അവര് നമ്മളേന്ന് പൈ സേയും മേടിക്കും പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നുല്ല ആണ്
ഇപ്പ അത് വെച്ചാ പുസ്തകം വായിക്കണോങ്കി നമ്മളത് വായിച്ച് അത് മനസ്സിലാക്കി എടുക്കണം ഇതാമ്പം നമുക്ക് അത് ഷോർട്ടാക്കിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആ പോയിന്റുകള് മാത്രവാക്കിയിട്ട് കിട്ടും
അതെ
അപ്പൊ എക്സാമിനായാലും വാരി വ വാരി വലിച്ചൊന്നും പഠിക്കണ്ട
അതെ ജസ്റ്റ് ഷോർട്ട് നോട്ട് ആക്കി വെച്ചാലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാക്കി അങ്ങെ എഴുതിയാൽ മതി മനസ്സിലാക്കി പഠിക്കുമ്പോഴല്ല കൂടുതൽ ഇത്
ആഹ് അതാ ഇപം നമു മുക്ക് അതീന് കുറച്ച് കാര്യങ്ങൾ മനസിലാക്കി പിന്നെ നമ്മ കുറച്ച് കൈയി കൂക്കെ ഇട്ട് ഇട്ട് എങ്ങനെങ്കിലും തട്ട തട്ടിയും മുട്ടിയും എക്കെങ്ഴുതും
ഏഹ് എഹ് അഹ് അതെ അല്ലേ ഉം അവിടെ കോളേജിലെ ലൈബ്രറിലൊക്കെ പോവാറുണ്ടോ
ഇല്ല അതുകൊണ്ടാ ഞാൻ ആഹ് കാര്യം പറഞ്ഞത്
ആഹ് ആഹ് എല്ലാരും അങ്ങനെയാണല്ലേ
ആണ് എല്ലാരും അങ്ങനെ തന്നെയ പിന്നെ കൊറച്ചു പേരൊക്കെണ്ട്
ആഹ് ആഹ് ആഹ് ഞങ്ങളും ക്ലാസ്സില ഉണ്ട് കേട്ടോ ഇങ്ങനെ ബുക്ക് ബുക്ക് ഒക്കെ ഈ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ ബുക്കൊക്കെ ഓർഡർ ചെയ്ത് മേടിച്ചിട്ട്
അതാ അവർക്കൊക്കെ എന്ന് വെച്ചാ ഈ വായിക്കുന്നന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം അവര് അതിന് വേണ്ടി പൈസ അവര് വായിക്കാൻ വേണ്ടിയിട്ട് പൈസ ചെലവാക്കും
അതെ ആഹ്
അവർക്കത് ഇഷ്ടാ പക്ഷരു കാര്യണ്ട് ഇപ്പൊ ഏതെങ്കിലും ബു ക്കിനെ പറ്റി ചോദിച്ചാ നമുക്ക് അതിനെപ്പറ്റി അറിയത്തില്ലായിരിക്കും നമ്മളല്ല ജസ്റ്റ് ഇല്ല ചാജി പിറ്റിയോട് ചോദിച്ചു മനസ്സിലാക്കി ഒരാറ വല്ലേ നമുക്ക് കാണും
അതെ
പക്ഷെ അവർക്കന്ന് വെച്ചാ ആഹ് ടെസ്റ്റ് എഴുതിയ ആളിനെയും അതിന്റെ എല്ലാ കാര്യങ്ങളും നല്ല ഓർമ്മകാണും
ആഹ് അവര് കാരണം നല്ല രീതിയിൽ ഇങ്ങനെ വായനാ ശീലം പക്ഷെ വായനാശീലം നല്ലതാണ് നമ്മുടെ ലാംഗ്വേജ് കൂ കൂടുൽ ഇംഗ്ലീഷ്ക്കെ ഇംഗ്ലീഷ് പുസ്തകൊക്കെ വായിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ആവും അങ്ങനെയൊക്കെ പറയുന്ന
അതാ അത് നമുക്ക് എന്ന് വച്ചാ വായിക്കുന്നത് നല്ലതാണല്ലോ എപ്പോഴ ഇങ്ങനെ ഫോണിൽ നോക്കിയൊക്കെ ഇരിക്കുന്നതിനേക്കാളും നമുക്ക് നല്ലത് നേട്ടന്നെ വായിക്കുന്നത് അത് നമ്മുടെ കുറെ നാൾ നമ്മുടെ മനസ്സിനെങ്ങനെ ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ റിസർച്ച് ഒക്കെ ചെയ്ത് ഏഹ് മുന്നോട്ട് പി ജി കഴിഞ്ഞ് അതുപോലെ തന്നെ അങ്ങനെ കൂതൽ ഇലോട്ട് പോമല്ലോ നെറ്റൊക്കെ എഴുതി പോവാന്
ഉം ഉം ഉം
അപ്പൊ അങ്ങനെയൊക്കെയ ഉള്ള പരീക്ഷയൊക്കെ വരുമ്പം മറ്റേ യു ജി സി അങ്ങനെയൊക്കെറ പരീക്ഷകളൊക്കെ ഉണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ഉണ്ട് ഉണ്ട് മറ്റേ നെ നെറ്റ് ജയ ആർഫ്ന്ന് പറ
ആഹ് അതാ ഈ ജെ ആർ എഫ് ഒക്കെ കിട്ടി റിസർച്ച് ഒക്കെ ചെയ്ത് പി എച്ച് ഡി ഒക്കെ ഡോക്ടറേറ്റ് ഒക്കെ എടുക്കുമ്പോം
ആഹ് അതൊക്കെ നല്ലതായി
ആഹ് ഇത് വേണല്ലേ ഇപ്പൊ ന ഇപ്പൊ ഒരാള് മിസ് ആയിട്ട് കോളേജിൽ കേയറിയാ പ്രൊഫസർ ആയിട്ട് കേയറിയാ പുസ്തകത്തെ പറ്റി അറിവ് വേണല്ലോ
അതെ ആഹ് നല്ല ഉം
അങ്ങനെ താല്പര്യമുള്ള കുട്ടികളൊക്കെ ഇപ്പൊ കോളേജ് ലായാലും അങ്ങനെ പഠിച്ചു പോകൻ താല്പര്യമ ഉുള്ളവരൊക്കെ ലൈബ്രറിൽ പോയിട്ട് പുസ്തകം എടുക്കും
ഉം അതെ കൂടുതലും ഏഹ് കൂടുതലും പിള്ളേര് ഈ ചുമ്മ വെറുതെ സമയം പോവാൻ വേണ്ടിട്ട് പോയിരിക്കുന്ന പിള്ളേരുംണ്ട്
ആഹ് അതും ഉണ്ട് ചെിലവരുണ്ട് ഇങ്ങനെയുള്ള പുസ്തകം എടുക്കെ അത് കഥാപ കഥയും നോവലും ഒക്കെ വരുവല്ലോ ഈ മലയാളത്തി ത്തിലൊക്കെ വരുമ്പോ കൊറേ നോവലുകളൊക്കെ നമുക്ക് വാ വായിക്കാൻ കിട്ടും നോവല് അപ്പോ അങ്ങനുള്ള ഇപ്പ തന്നെ ആയാലും ഏഹ് ഏറ്റവും കൂടുതല് ഇപ്പ ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറഞ്ഞൊരു പുസ്തകം ആഹ് ഫയങ്കര അതാ കൊറ ച്ച് പിന്നേ ഭയങ്കര വൈറൽള്ളത് അല്ലായിരുന്നു അത്. അതാ ഇൻസ്റ്റയിലൊക്കെ നോക്കുമ്പോ ഇല്ല ഞാൻ വായിച്ചില്ല പക്ഷേ
ഉം ഉം
ഇയാള് വായിച്ചായിരുന്നോ അത്
ഇല്ല ഞാൻ വായിച്ചിട്ട് ഞാൻ അങ്ങനെ ബുക്ക് വായിക്കില്ലരാ ഞാന് അങ്ങനത്തെ നല്ല ശീലങ്ങളൊന്നും ഇല്ല
ഇല്ല ഞാൻ ആകെ പക്ഷേ സത്യം പറഞ്ഞാ അത് ഒരു എന്ന്ച്ചാ വിവരം നല്ല വിവരം വേണങ്കി പുസ്തകം വായിക്കണം
ഉം ന്നാലും നല്ല നോളജ് കിട്ടും. പക്ഷേ നമക്ക് എന്ന് വെച്ചാ നമ്മളീ പെ പെ ക്ലാസ്സും ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഇങ്ങനെ പ വോള്ള തെരക്കും ബസ്സിന് ഫുള്ള് തെരക്കാ അവരടെ ഇടിയും അതെല്ലാം കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ചായ് ക്കും നമ്മള് വരുന്ന്. വരുന്നത് ഒരു കൊട്ട സംഭവങ്ങൾ എഴുതാനും അതും ഇതെല്ലാം ഒണ്ട് അതോക്ക വച്ചിട്ടായിരി ക്കും നമ്മള് വരുന്നത്. അതിന്റെടക്ക് നമ്മൾ ഈ ബുസ്തകം കൂടെ വായിക്കണംന്ന് പറയുമ്പോ നമ്മള് ഭയങ്കര പാടാ. അതാ മെയിനായിട്ട് ഈ പുസ് പുസ്തകം വായിക്കുന്നവര്. അന്നേരം നമ്മള് വിചാരിക്കും ബുസ്ത ഈ കൊറേ ഇങ്ങനെ ഫോൺ നോക്കുമ്പോ ഏഹ് നമുക്ക് ബുസ്തകം വായിക്കാം. ഏഹ് എടുക്കാം. ഫോൺ നോക്കണ്ട. ഇൻസ്റ്റ ഒക്കെ ഒരേ സമയത്ത് ഇൻസ്റ്റ ഏഹ് എല്ലാം ഡെലീറ്റാക്കി ആക്കി നമ്മള് പുതിയ ഏഹ് ഇതക്കാംന്ന് വിചാരിച്ചിട്ട് പുതിയ എന്താ? പുതിയ ഒരു ഇത് തൊടങ്ങാം നമുക്ക് വായിക്കാം. ഇങ്ങനെയൊക്കെ തൊടങ്ങാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിരിക്കും. എന്നാ പിന്നെയില്ല മറ്റേ ചങ്കരൻ തെങ്ങേതന്നെ ആ ഒരു
ആണാആണ്. അതാ എത്ര ആയാലും നമ്മള് പിന്നെയും പഴയതുപോലെ തന്നാ. ആഹ് എനിക്കന്ന് വെച്ചാ ഈ കഥാപുസ്തക ഒക്കെ വായിക്കാൻ പക്ഷേ ഇഷ്ടാ
ഉം
ഈ ബാലരമയൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെള്ളതൊക്കെ
ആഹ് എനിക്ക് പണ്ട് ഞാനിങ്ങനെ ബാലരമയും മറ്റേ ഇതൊക്കെ വായിക്കുവായിരുന്നു കളിക്കുടുക്ക അങ്ങനെയൊക്കെയള്ള
ഈ വാ ബാലരമയൊക്കെ ഇപ്പ കിട്ടിയാലും ഞാൻ വായിക്കും
ഉം പക്ഷേ ഇപ്പ എനിക്ക് ആ സംഭവം കിട്ടുന്നതേ ഇല്ലന്നേ ഏഹ് വാ
ആഹ് പക്ഷ ഒരു കാര്യംണ്ട്. ഇപ്പോ അതങ്ങനെ കാണുന്നില്ല. പണ്ടൊക്കെ കടക്കുന്നി കാണുന്നൊള്ളൂ. ഇപ്പോ അങ്ങനെ ആരും കയ്യില് ബാലരമ ഒന്നും ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ഇപ്പം കൊച്ചുങ്ങടെ കയ്യിലായാലു
ഉം. നേരത്തെ പിള്ളേരൊക്കെ കളിക്കുടുക്ക അതിനകത്തൊക്കെ ഗിഫ്റ്റൊക്കെ കിട്ടുവായിരുന്നല്ലോ.
ആഹ് കിട്ടുവായിരുന്നു. കിട്ടുവായിരുന്നു.
പിള്ളേര് ഞ്ഞി അതിന് വേണ്ടി അടു
അതാ പറഞ്ഞേയിപ്പോ ഫോൺ വന്നപ്പഴത്തേനും പുള്ളാർക്കതൊന്നും വേണ്ട.
ആഹ്. പിള്ളേരൊക്കെ അങ്ങ് കൂടുതല് ഫോൺ അഡിക്റ്റഡായി പോയി.
ആഹ്. അതാ അപ്പോ അവർക്ക് അതാ കരയാൻ കരയാ കരയാതിരിക്കാൻ ഫോണ്. ഒറങ്ങാൻ ഫോണ്.
പേരൻറ്സ് ഒക്കെ കണ്ടുകഴിയും. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെയൊക്കെ പേരൻറ്സിതൊക്കെ കാണുമ്പളേ ഏഹ് നമ്മളോടിങ്ങനെ പറയും. എന്റെയെങ്ങാനുമായിരുന്നേ
പക്ഷേ യൊരുകാര്യമുണ്ട് നമ്മള് ഇപ്പമിങ്ങനെ പറയുന്നു. നമ്മളും ഭാവിയില് ഫോൺ കൊടുക്കാതിരിക്കും, ഇല്ല നമ്മളു കൊടുക്കും
നമ്മളും ആ നമ്മള്, നമ്മള് കൊറെ ബിസ്സി ചെയ്തു ജോലിയുടെയൊക്കെ ബിസ്സിയാകുമ്പോളത്തേക്കും നമ്മളും ചെയ്യേണ്ടി വരും. പക്ഷേ മാക്സിമമങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ബെറ്ററ്
ആണ്, പക്ഷേയൊരു കാര്യമുണ്ട് അന്ന് നമ്മുടെ പേരൻസ് അധികം ഫോണ് അന്ന് ല്ലാത്തതുകൊണ്ട് കൺട്രോൾചെയ്യുവായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ, എല്ലാ വരുടെ കൈയിൽ ഫോണായപ്പോളത്തേനും അതിനുപറ്റത്തില്ല
ആഹ്... ഇപ്പ നമ്മ അമ്മ കൊടുത്തില്ലെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ചുറ്റി ഇപ്പ അമ്മച്ചിമാരൊക്കെയുണ്ടെങ്കില് അവരുമക്കളെയെടുത്തോ, അവരങ്ങ് സപ്പോർട്ടീവായിരിക്കും
അതാ അപ്പൊനമ്മളു പ നമ്മള്‌ വിചാരിക്കുന്ന പോലൊന്നും അന്നേരം പറ്റണമെന്നില്ല, അപ്പം പിള്ളാരെയൊന്നും അടക്കിയിരുത്താൻ വേണ്ടിയിട്ട് അങ്ങി കൊറച്ചു നേരം കണ്ടോട്ടെ ഇത്, നമ്മളുതന്നങ്ങു വിചാരിക്കും. അപ്പൊ അത് അവർക്കൊരു ശീലമാവുകയുംചെയ്യും. പിന്നെയത് മാറ്റ മാറ്റാനും പറ്റാതെ പ്രയാസമാവും
അതെയതെ
അപ്പൊ നമ്മളതു ശ്ര.. ശ്രദ്ധിക്കണം. എന്നു വെച്ചാ ഫോണു പയോഗി ക്കുന്നത് കുറയ്ക്ക തന്നെ വേണം. അല്ലെങ്കിൽ പിള്ളാർക്കതു ദോഷമാവും
അത് ഭയങ്കര ദോഷമായിരിക്കും പിന്നെ ഇവരിപ്പം നമ്മളെ മറച്ച് എന്തൊക്കെയാ കാണുന്നേന്ന് നമുക്കു പറയാൻ പറ്റത്തില്ല ഇപ്പം ആഹ്... അതെ എന്നാ ശരിയെടാ, വെച്ചേക്കട്ടെ ആഹ്.. ഓക്കെടാ